ഹലോ ആ കേൾക്ക്ണ്ട്.
ആഹ് എന്തൊക്കെയാ ശേഷം?
ആക്കെ സുഖായിട്ട് പോണ്. എന്താ അവിടുത്തെ വിശേഷൊക്കെ ആ ഫുഡൊക്കെ കഴിച്ചു.
ആ എന്ത് സുഖം അങ്ങനെ പോണ്.
ആ പിന്നെ ന്താ ന്നെന്താ ന സ്പെഷ്യൽ? ഇല്ല സ്പെഷ്യൽ ആയിട്ടൊന്നുംല്ല.
ആഹ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല അങ്ങനെ. അത് കറി പേരി അങ്ങനെ-
ആ വിടെ അങ്ങന്നെന്നെ ചോറും കറിം ഉപ്പേരിം.
മ് മ്.
ഉം ഉം ഉം എന്താ പിന്നെ രാത്രിയക്കും പകൽ ഒക്കെ ആയോ ഭക്ഷണൊക്കെ? കണല്ലേ ആ അത് വടി ങ്ങനെ എനിക്കും അങ്ങേനെ രണ്ടു നേരം വെക്കണം.
ആഹ് ഒര് നേരം വെച്ചാല് മതിയാവില്ല. കൊറെ ആൾക്കാരുണ്ടാവുംണ്ട് രണ്ടു നേരം വെക്കണം.
അങ്ങനെ കൂട്ടുകുടുംബാ ആ ഏല്ലാരുണ്ടാവൂലേ.
ആ ഏല്ലാരും ഉണ്ട്.
അര് രസാണല്ലല്ലെ. കൊറെ ആൾണ്ടാവുമ്പോളേ പക്ഷെ നല്ല അതിലാവാണട്ടോ എന്നാ നല്ല രസാ. കുട്ടികളൊക്കെയി ഞമ്മള് വലിയവര് തമ്മില് വല്യപ്രശ് കുട്ടികള് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടുമ്പോഴാണ് ഞമ്മക്ക് പ്രശ്നണ്ടാവല്.
ആ അത് അതാണ് മെയിന്.
പിന്നെ ഞമ്മളെ കുട്ടികളെ വേറെ കുട്ടികള് കാട്ടുമ്പോ ഞമ്മക്ക് പറ്റൂല. അതേപോലും അത്ഓല്ക്കും പറ്റൂല്ല. അങ്ങനെ നമ്മള് അങ്ങനെ വലിയോര് അങ്ങോട്ടും ഇങ്ങോട്ടും.
ആ പിന്നെമ്മക്ക് നമ്മള് നിക്കമ്പ പ്രശ് കുട്ടികള് വലുതായാലും ചെറുതായാലും ഒക്കെ കണക്ക. ആ നല്ല രീതിക്കാണ്.
ആ ആ ആ അങ്ങനെ എല്ലാരുണ്ടോ.
ആ ഇല്ല ഹസ്ബൻഡിന് അമ്മ മരിച്ചു. അച്ഛനുണ്ട് ജ്യേഷ്ഠനുണ്ട് അങ്ങനെ. ആ ഓരോ കുട്ടികളുണ്ട് അങ്ങനെ പോ ഇല്ല ഇല്ല അങ്ങനെ പോയിട്ടില്ല. കൊറെയിട്ട് ഇങ്ങനെ ഒന്നിച്ചന്നെയാണ്.
എത്ര മക്കളള്ളെ.
എനിക്ക് രണ്ടുവെര്.
ആ ഓല്ക്കോ ഏട്ടന്ക്കോ.
അവർക്കും രണ്ടു പേര്.
രണ്ടു പേരിലേ ആ ആ അതുകൊണ്ട് കൊറച്ച് പണി എടുത്താ മതില്ലോ.
ആഹ് ഹ് പണിയൊക്കെ എങ്ങനെ ആയാലുക്കെ കണക്കാ
ഉ ആ എന്നാലും ഒരാള് മുറ്റടിച്ച് വരുമ്പോ മറ്റയാൾ അകടിച്ചര്യ അങ്ങന രണ്ടാൾക്കും ഷെയർ ചെയ്താ മതിയല്ലോ ആ പിന്നെ വിരു പിന്നെ വിരുന്ന് പോവാനും ഒക്കെ. സുഖാണ് തോന്നെ ആളുണ്ടാകുമ്പ. ഇതിപ്പോ ഒറ്റ വീടൊക്കെ ആകുമ്പോ നമക്ക് വിരുന്ന് പോവാനൊക്കെ ബുദ്ധിമുട്ടല്ലേ.
ആ ഇത് ഒരാളഏൽപ്പിച്ചിട്ട് പോവാ പിന്നെ അടുത്താക്ക് വന്നിട്ട് പിന്നെ അടുത്താക്ക് പോവാ. അങ്ങനെക്കെ ചെയ്യാ.
ഇതാണ് ഇനിയിപ്പ നമ്മള് ഇനി എടയും പോയാലും കുട്ടികളുടെ അടുത്ത് ഒരാളുണ്ടാവും. ഇത് ഞമ്മള് ഒറ്റ സ്വന്തം ഒ ഒറ്റ വീടൊക്കെ ആകുമ്പോ ഞമ്മള് ഒരു ഹോസ്പിറ്റല് അങ്ങനെയൊക്കെ പോയാലും കുട്ടികളെടുത്ത് ആളുണ്ടാവുല്ലല്ലോ. ആ ഇപ്പ സ്കൂള് വിട്ട് വന്നാല് ഭക്ഷണം കൊടുക്കാനും സമാധാനം പിന്നെ എല്ലാരും. സാധനം ഭക്ഷണം ഉണ്ടാക്കിയാ ഒരു നേരം ഉണ്ടാക്കിയാല് പിന്നത്തെ നേരത്തിനൊന്നും ഉണ്ടാവൂല്ല. ആ അതന്നെ ആ അതന്നന്നെ ആ നേരാണ്. ചെലവ് കൊറച്ച് കൂടുതലാ ആഹ് ആഹ് ആ അതെ അങ്ങനെ ആ ആ ഉം എന്നിട്ട് വീട്ടിക്കൊക്കെ പോവലില്ലേ.
വീട്ടിക്ക് പോയിട്ടില്ല പോയപ്പ കൊറെയായി ഇപ്പൊ വല്യ കുട്ടി എൽ കെ ജിലാണ്.
ആ ആ ആ സ്കൂളിലായപ്പോ പിന്നെ പോവേ
സ്കൂളായപ്പോ പിന്നെ പോക്ക് കൊറവായി.
ആ ഏ ഏതാ ജില്ല ഏതാ?
ഇത് മലപ്പുറം ജില്ല.
ഏ മലപ്പുറം ജില്ല ന്നെ ആ ആ ആ
ആ പിന്നെന്താ ഫുഡ്ണ്ടാക്കലൊക്കെ കഴിഞ്ഞോ? ഒന്നിച്ചാ വയ്ക്ക?
അല്ല ഞമ്മക്കും വാണം രാവിലെ വേറെ രാത്രികക്ക്‌ വേറെ ഞമ്മള് പിന്നെ കൊറെ ആളൊന്നുവില്ല ഞമ്മള് സ്വന്തം വീടെന്നേണ് പക്ഷെ എന്റെ ഹസ്ബന്റിന് പറ്റൂല രാത്രി രാവിൽത്തത് രാത്രിക്ക്‌ പറ്റൂല
ആഹ് ചെലവര് അങ്ങനെ ണ്ടാവും ഇവിടെ ന്റെ അമ്മായച്ഛന് പറ്റൂല
ആ അയിന് ചൂടോട്ക്കെ തിന്നണം
ആഹ്
നമ്മള്ക്ക്‌ രാവിലെ വെച്ചാല് രാ ത്രിയാവുമ്പോത്തിന് ഭക്ഷണം കേടരാണ്ലോ
ആഹ്
ആഹ് പിന്നെ റേഷൻ കടേലെ അരിയൊക്കാവുമ്പളെ ആ അതെ ന്നെ ഇതപ്പ രാത്രി വേറെ വെച്ച്
ഉം
ഇന്ന് നല്ല തക്കണ്ടായിനി ഇപ്പൊ മഴ വരിണ്ട് കൊറച്ച് ന്ന് രാവിലെ രാവിലെ പെയ്ത് ഇതുവരെ പെയ്തില്ലട്ടോ ഞാൻ രാവിലെ തന്നെ ഒക്കെ ചിക്കാട്ട് ഏതാലും കൊറേക്കെ ഉണങ്ങീണ് ഒക്കെ ഇപ്പ പെട്ടെന്ന് ചാട്ണ്ട് ആഹ് ഇപ്പം മഴ പൈ പെയ്യ്ണ്ട്
ആഹ് ഇന്നലെ നല്ല മഴയേരുന്നു
ഓ ന്നലിം മിനിഞ്ഞാന്നും ആഹ് അതെ ഉം
പിന്നെന്താ അവിടെ എടുത്ത് പുഴയൊ ഒക്കണ്ടോ
ഇല്ലല്ല അങ്ങനൊന്നുല്ല
ആഹ് ഉം
പൊഴ അങ്ങൻത്തെ കാര്യങ്ങളൊന്നുംല്ല നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുവില്ല
ആഹ് കേണറാ അതോ കൊഴൽ കേണറ് ആഹ് കേണറാണ് മ്മ് ആഹ് സാധാ കേണറ്
പിന്നെ വെള്ളം ഉം പിന്നെ വേനല് അവസാനം ആവുമ്പം കൊറച്ച് കൊറവുണ്ടാവും
ആഹ്
ഇപ്പൊക്കെ മഴ ആഹ് പിന്നെ ന്റെ ഞങ്ങള കേണറില് വെള്ളം കൊറവേനി പറ്റെ അടി എത്തീനി അപ്പം പ്പം പിന്നെ ഈ വേനൽക്ക് കെണറ് പണി കഴിഞ്ഞ് റിങ്ങൊക്കെർക്കികാണ്ട് ആ അപ്പം കൊറേ അമ്മള് റിങ്ങർ ക്കുമ്പൊ കൊറച്ച് താഴത്തിക്ക്‌ താത്തുല്ലോ കേണറ് അങ്ങനെ താത്തി അങ്ങന താത്തിപ്പൊ ഇപ്പ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വെള്ളം നല്ലോണ്ട് ശേ വെള്ളൊക്കണ്ട് പക്ഷെ പക്ഷെ വെള്ളം ഒരു വേറെ നമ്മള് സാധാ വെള്ളത്തിന്റെ ചോവായില്ല ഒര് രസ ഒരു വേറൊരു ചോവായ ഏ വെള്ളം അങ്ങനെ കുടിക്കാനൊക്കെ ഒരു സുഖല്യ.
കുടിക്ക്യാനൊക്കെ ന്നട്ട് വേറെ കൊണ്ടെര് ലതോ അവടുന്ന് അതെന്നെ?
തൊന്നുല്ല അമ്മളങ്ങനെ ഒപ്പിച്ച് പോവന്നെ ഞാ ചായ ക്കെ കാച്ചില് ചായക്കെ വേറെ കളറാ ഒര് വേറൊര് ഒരു രസല്ലാത്തൊര് ഒര് വേറൊര്ത്
ആഹ് എന്താവലേ അങ്ങനെ
സിമെൻ്റാ ഈ കയ്പേയ്
ആഹ് റിങ്ങൊക്കെ ഇഞ്ഞതൊക്കെന്ന് ഇതായി വരേണ്ടി വരും ഉം ഇഞ്ഞതൊക്കൊന്ന് കൊറേതായി ആ ഒന്ന് പഴകിയാലൊക്കെ ശരിയാവും.
അതെ അതെ പക്ഷേ പ യക്യാലും വെള്ളം കൊറിമ്പൊ അങ്ങനെന്നേ ണെലൊ ഇബടെ കൊറേ ആൾക്കാര്തങ്ങനെ ഇട്ട്ണ്.
ആ അങ്ങനെ ഉം ഇവടെ പിന്നെ അ് കോഴൽക്കെണറാണ് അതോണ്ട് പിന്നെ.
ആഹ് കൊയൽ കെണറായാലുണ്ടാവൂലേ ആ ചൊ വെള്ളത്തിന് ബുദ്ധിമുട്ട് അയിന്റൊരു മാറ്റണ്ടാവൂലേ?
അത് അമ്മൾ ഒര് രണ്ടുസൊക്കെ വെക്കുമ്പോ ഒരു കൊഴുപ്പ് മാരി ങ്ങനെ ണ്ടാവും. പാത്രത്തിലൊക്കെ
. അമ്മള് ൻ തൊടക്കലൊക്കെ ചെയ്താല് മണ്ണിൻ്റൊര് ഇത് വെര്നില്ലേ നമ്മളെ ക്ലോസറ്റും കാര്യങ്ങളൊ
ഇല്ല അങ്ങൻത്തെ പ്രശ്നൊന്നുല്ല എ ഏഹ് ഇല്ല. അതൊന്നുല്ല എ ഏ.
ഏ ഇവടൊക്കെ ഇന്റെ നാത്തൂന്റെ. ഇങ്ങൾതയ്ന് കം മറ്റേ പൈ പ്പായിരിക്കുട്ടത് ഷിം ഇരുമ്പല്ലായിരിക്കും.
അല്ല പൈപ്പാണ്.
ആഹ് അതൊണ്ടാണ് ഇര്മ്പ് ഇര്മ്പ് ട്ടാലാണ് തോന്ന് ആ ഇരുമ്പ് ട്ടാല് മ്മള് കക്കൂസ് അഒക്കെ അമ്മള് ക്ലോസറ്റൊക്കെ കെയ്കിയാലൊക്കെ. ബാത്ത്റൂമൊക്കെ കെയ്ക്യാല് മണ്ണിന്റെ കളറായി വെരിണ്ട്. ക്ലോസറ്റൊക്കെ മാ തോ. പിന്നെ അങ്ങൻന്നെ ചായൊക്കെ കാച്യാല് കുടുക്കൊക്കെ കർക്കാ ഉള്ള്.
ആഹ്.
ക്കെ വര്ണ്ട് ഉം ഉം ഉം മാണെങ്കി ഓല് പൈപ്പിന് മാറ്റണ്ടാവും ഈ ഇരുമ്പിന്റെ പൈപ്പ് ഇട്ടിട്ട രിക്കും.
ആഹ് ചെലപ്പോ അതാവും ഇവടെ അങ്ങൻത്തെ പ്രശ്നല്ല വ്ടെ കൊറേ കാലായിട്ട് അങ്ങനേണ്. ഞാൻ വര്നെ മുന്നേ ഹ് അതെന്നെ.
അഎങ്ങനെ മോട്ട്ർ വച്ചൂണോ അയില്.
ആഹ് മോട്ട്ർ വെച്ച്ട്ട്ണ്ട്.
ആഹ് അതോണ്ട് നമ്മളിങ്ങനെ അടിച്ച്ട്ക്കലായിരി
ആഹ് ആഹ് അടിച്ച്ട്ക്ക മ്മള് കെണറിന്നൊക്കെ അടിക്ക്ണമാര്ത്തന്നെ അടിക്ക.
ആ ആ ആ അല്ല ടാങ്കിക്ക് വര്ലല്ലെ?
ആഹ് ടാങ്കിക്ക് നേരെ കണക്ഷൻ കൊട്ത്തിട്ട് മോട്ടറിന്റെത് വെച്ചിട്ട് അങ്ങനെ.
ആ ആ ആ വെള്ളൊക്കെ ണ്ടെക്കുലെ?
ആഹ് വെള്ളംണ്ട്. ഉം ഇത് വരെ വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടായിട്ടില്ല.
ആഹ് പിന്നെന്താ പിന്നെങ്ങനെ പൊയ അങ്ങനൊക്കെ ണ്ടോ?
ആഹ് പൊഴണ്ട് റോഡിന് അപ്പുറം.
അപ്പുറം ആ അപ്പൊങ്ങനെ മയായ വള്ളം കൂടോ?
ആഹ് വെള്ളം കേറല്ണ്ട് മഴായാല്.
മലപ്പുറം ജില്ല റിമ്പം പൊയ അ ഏത് പൊയേ ചാലിയാറാണോ?
അല്ല കടലുണ്ടി പൊഴന്ന റിം.
ആഹ് കടലുണ്ടി ആ ആ.
മഴ പെയ്ത വെള്ളം ആഹ് മഴ പെയ്താ വെള്ളാമ്പൊ രണ്ട് റാശ്യം കേറീട്ട്ണ്ട്. രണ്ട് മൂന്ന് റാവ്ശ്യം കേറിട്ട്ണ്ട്. രണ്ട് പ്രാവശ്യം നല്ല രീതിക്ക് കേറി.
അപ്പൊങ്ങള് എടെ പൊ എങ്ങനെ എ എട്ക്കേലും മാറി താമസിക്കോ?
ആഹ് വീട് കൊർച്ച് ഉയരത്തിലാണ്. ഒരു കുന്നിന്റെ ഒക്കെ മോൾലായി അങ്ങനെക്കേ കൊർച്ച് ഉയരത്തിലാവോണ്ട് കൊയ്പ്പല്ല അവ്ടെ ആഹ് ഇന്നാലും പകുതി റോഡ് വരെ കൊർച്ച് മേലെ വരെ വരും.
തന്നെ ആ അപ്പൊ എന്താ കാട്ടങ്ങള് പേട്ച്ച് നി ക്കന്നല്ലേ ആഹ് ആട്ട് അങ്ങനെ അപ്പൊ നമ്മള് ഭക്ഷണത്തിന് അങ്ങനെക്കെ ബുദ്ധിമുട്ട്ണ്ടാവ് ലേ
ആഹ് ആ രണ്ട് കൊർച്ചീസം ഇണ്ടായ്ര് ന്നു കഴിഞ്ഞേന് മുന്നത്തെ കൊല്ലം
അതെന്നെ രണ്ടായിരത്തി പയ്നെട്ടിലെറ്റെ ഭയങ്കര എല്ലോട്ത്തും കെതിയട്ടീനല്ലോ അന്നൊക്കെ ഒരു വിധം സ്ഥൽത്തൊക്കെ വള്ളം കേറീണല്ലോ
ആഹ് അന്നൊക്കെ കേറിന്നു. അങ്ങനെ അതും ആ പ്രതിസന്ധിയും പോയിന്ന് പറിയാ
ആഹ് അതെ അതെ ആഹ് മഴ പെയ്താൽ ഞമ്മക്ക് പേടിയാപ്പം
പേടിയാണ്
ആഹ് മഴ പെയ്താലും ഞന്തായെ ഇപ്പ ഈ മഴെ എല്ലാ മഴക്കാലത്തുണ്ടല്ലോ എന്തെങ്കിലൊര് അപകടം എല്ലാ പ്രാവശ്യവും ഉണ്ടാവേണ്ടല്ലൊ അപകടം
ഉം ഇപ്രാവശ്യം അധികം ഇടി കാ
ആഹ് അതന്നെ ആഹ് ആഹ് പേടിയാണ് ഇപ്പൊക്കെ ഓരോ സ്ഥലത്തും മല പൊട്ടലും ഇങ്ങനെക്കാവുമ്പളേ മഴ പെയ്യ്ണേന്നെ പേടിയാ ആഹ് അതെ അതെ ഉം ഇങ്ങളൊക്കെങ്ങെനേട്ട് കുളിക്ക്യാനൊക്കെ പോഴെക്കൊക്ക പോവോ
ആദ്യൊക്കെ പോയിരുന്നു ഇപ്പൊ പിന്നെ അവടെങ്ങ് പാമ്പ്ണ്ട് അങ്ങനെയൊക്കെ കേട്ട്ട്ടേ അപ്പോ പിന്നെ അങ്ങനെ പോവാറില്ല പേടിയാണ് ക് വു പാടത്ത് കൂടിം
ആഹ് ആഹ് ആഹ് ആഹ് ഒറ്റക്ക് പോവാൻ പേടിയായിട്ടാ ആഹ് ആഹ് അങ്ങനെല്ലാ ഇന്ന്ട്ട് മീനൊന്നും പിടിക്കാൻ അങ്ങനൊന്നും പോവൂല്ല ആരും ആണ്ങ്ങളൊന്നും
ആഹ് അങ്ങനെ പോവും അതിന് ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ എട്ടനും അങ്ങനെ ഓല് കൂട്ടാരന്മാരൊക്കായിട്ട് അങ്ങനെ പോവും
ആഹ് ഈ മഴെക്കായാല് മീൻ ന വെള്ളം കേറിയാലൊക്കെല്ലേ നല്ല മീൻകിട്ടൊല്ലോ ആഹ് പാടത്ത്ക്കൊ ക്കെ വള്ളം കേറി വന്നാ മീൻ പിടിച്ചാ നല്ല മീൻ കിട്ടൊല്ലൊല്ലെ
ആഹ് മീൻ പിടിക്ക്യാനും തേങ്ങ പിടിക്ക്യാനും
ആഹ് തേങ്ങ ആഹ് ആഹ് എവിടെങ്കിലൊക്കെ വീണ് ഒലിച്ച് വെര്ണ തേങ്ങണ്ടാവൊല്ലോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെക്കെണ്ട്
ആ ഒരു സുഖ ഇണ്ടാവുമ്പോ ഒരു ദുഃഖം ഉണ്ടാവൂലേ
ആഹ അത് ശരിയാ
തങ്ങനെ ഇവിടെ പിന്നെ അങ്ങനത്തെ വെള്ളം നമ്മള് മഴ പെയ്താൽ ഇങ്ങനെ മഴ പെയന്ന വെള്ളം ഇങ്ങനെ ടൊ ഒഴുങ്ങി പോകന്നല്ലാ അമ്മള് വെള്ളം കാണണില്ല വെള്ളം ഇവിടിം കൂടെ ഇങ്ങനെ കെട്ടിനിക്കണ സ്ഥലം ഒന്നുംല്ലാഞ്ഞിട്ടേ വെള്ളം പെയ്താ വെള്ളം അങ്ങനെ ചോർന്ന് കഴിഞ്ഞാൽ വെള്ളം പോയില്ലേ എല്ലാ അത് വെള്ളത്തിനോടുള്ളരിതില്ല പിന്നെ തോടൊക്കെണ്ട് കുറച്ച് അപ്പുറത്താണ് നമ്മളെ എടുത്തൊന്നുംല്ല ഞങ്ങള് തറവാടിന്റെ അടുത്തൊക്കെ ഇണ്ട് തോട് ആഹാ അതെന്നെത്ത് പിന്നെ തോടെക്കെ ഇണ്ടായന് അമക്ക് കുളിക്കാന അങ്ങനത്തേനൊക്കെ സുഖാണ് തിരുമ്പാ ആ ആ പെട്ടന്ന് പണി തീർന്നു പോവല്ലോ
ആഹ
പയ് നല്ല സുഖാണ് അവിടെപ്പ ഞങ്ങള് തറവാട്ടില് ലേക്ക് വൈട്ടൊക്കെ മയ ഇങ്ങോട്ട് പെയ്താല് എന്നായിക്കോട്ട എന്നാ ശരി ഉം ഉ